ഹലോ-
ആഹ് കേക്കണില്ലേ- ഹലോ -
ആഹ് കേക്ക്ണ്ടോ-
ആഹ് കേക്ക്ണ്ട് പ്പൊ- സുഖല്ലേ-
ആഹ് സുഖാണ് സുഖം ഇങ്ങള് ഇതെല്ലാം- എന്തും ചെയ്യ്ണ്ടോ
ഇല്ല ഒന്നും ചെയ്യ്ന്നില്ല-
ആഹ് ഹൗസ് വൈഫാ-
ആഹ് ഹൗസ് വൈഫാ-
എത്ര മക്കളാങ്ങക്കുള്ളെ?
ഇൻക് രണ്ടാള്-
ആഹ് -
എരട്ട കുട്ടികളാണ് എൽ കെ ജി പഠിക്കണ കുട്ടികളാ അവിടെ-
എങ്ങനെ എങ്ങനെ-
കല്യാണം ഇപ്പൊ കഴിഞ്ഞിട്ടള്ളൂ പ്രഗ്നന്റ് ആണ് ഇപ്പോ-
ആണോ എത്ര മാസയി-
ഏഴ് മാസത്തെ കല്യാണം കഴിഞ്ഞിട്ട്-
ആഹ് ബുദ്ധിമുട്ട് എന്തേലും ഉണ്ടോ?
ബുദ്ധിമുട്ട് ഇപ്പൊ വല്യ കൊയപ്പല്ല ഇനിയേറിയ അഞ്ച് മാസം വരെയൊക്കെ ഛർദി കാര്യങ്ങളോ പിന്നെ നടുവേദന ഉണ്ട്
കാൽ
ആ ആ ന്നട്ട് ഫുഡൊക്കെ പ്പൊ കയ്ക്കാൻ വെയ്ക്ണ്ടോ?
നാല് മാസം
ശെര്യന്നെ
ക്കെ തിന്നണൊക്കെണ്ട്
ആ തിന്നാൻ കയ്യൂല ഛർദിം കാര്യങ്ങളൊക്കെ ഇൻക്കും അങ്ങൻതെന്നെയായിരുന്നു.
ല്ല അവസാനം വരെ ഇണ്ടയിനോ അതോ
ഇല്ല അഞ്ച് മാസം നാല് മാസം വരെ തെന്നെ അപ്പത്തിന് ഇൻക്ക് കൊറോണിം വന്നു.
ആഹ് ആ സമയത്താ.
ആഹ് കൊറോണന്റെ സമയതെയ്നിം കൊറോണ വന്നിനി ഓലെ അഞ്ചാം മാസ ആയപ്പൊ പിന്നെ വല്യൊക്കെ പ്രശ്നൊന്നും ഇണ്ടായില്ല പനീയെയ്നിം
ഞാൻ പിന്നെ വീട്ടില് ബോറ ചിരിക്കുമ്പോ എന്തേലൊക്കെങ്ങനെ എന്താ വർക്കെ വർ കൈ പറഞ്ഞാല് ഇങ്ങനെ ക്രോസ് സെറ്റ്ണ്ടല്ലോ ഇപ്പൊ ഇപ്പൊ കൊറേ ആൾക്കാാര് തൊടങ്ങിണല്ലോ ഇങ്ങനെ
അ അറിയോ അതിങ്ങനെ നൂല് വെച്ചിട്ട്
ആ ക്രോശ ആ മനസ്സിലായി മനസ്സിലായി ആഞാനത് ചെയ്തീനു ൻക്കും ഞാനുംതെന്നെ ഇവരെ പ്രസവിച്ചു കഴിഞ് പിന്നെ കൊറേ തൊപ്പികളൊക്കെണ്ടാക്കി. കൃസ്മസായി ആഹ ഞാൻ ഇവർക്ക് കുട്ടിയൊക്കെ ഉണ്ടാക്കീനിം ഇച്ച് ആദ്യം തുന്നാൻ അറിഞ്ഞിനിം
അങ്ങനെകങ്ങനെ പഠിച്ചു പഠിച്ച് ആ ആ ആ അത് പഠിച്ച്കണ് സ്റ്റിച്ചസ്‌ ഒക്കെ ആ ആ.. പഠിച്കണ് അപ്പോ പിന്നെ ഓരോന്ന് ഇങ്ങനെ ഓരോന്ന് ഇണ്ടാക്കി ഇങ്ങനെ നോക്ക നിങ്ങൾ ഇങ്ങനെ ഏതാലും വെറുതെ ഇരിക്കല്ലേ
ആ
പിന്നെങ്ങനെ ഓരോ ബുക്ക് വായിച്ച്ണു ഇല്ലാ ചോറ്ന്നാൻ ടൈം ആയിട്ടില്ല ഇമ്മച്ചി പ ഞാപ്പൊ ഇന്റെ വീട്ടിലാള്ളത്
ആ റസ്റ്റിന് വന്നതായിക്കാരം ഇല്ലേ
ആ അത് അപ്പൊ കൊറച്ച് ദിവസത്തേക്ക് നിക്കാൻ വേണ്ടിട്ട് വന്നതാ അങ്ങനെ-
ആ മഴയുണ്ടോ അവിടെ?
ഇപ്പൊ കൊഴപ്പല്ല
ആ ഇന്ന് പെയ്‌തീനോ
പെയ്തിന് രാവിലെ ഫുള്ള് പെയ്യലെന്നെയ്നു ഇപ്പ ഇവിടെ റോഡ് പണിം കൂടിയായിട്ട്
ഉം മയന്റെ എടീകൂടെ ആവുമ്പൊലെ അത് അത് ഭയങ്കര ഗതികെട്ടപ്പോ ഇന്നലെ മയണ്ടയ്നൊ
ഇന്നലെ മഴൊന്നുല്ല കൊഴപ്പൊന്നില്ലയിനിം ഇണ്ടായിനിം അങ്ങനെ വല്ല്യ മഴന്നുല്ലയ്നിം പക്ഷേ ഇന്ന് രാവിലെ തന്നെ മ് നല്ല മഴയുണ്ടയ്നിം ഇപ്പങ്ങനെ നിന്ന്ക്ക്ണ് കൊറച്ചയ്ഞ്ഞാ പെയ്യാള്ള സാധ്യത ഇണ്ട് കണ്ടിട്ട്
ആ ഇവിടെ ഇങ്ങനെ മൂടിങ്ങനെ നിക്കെന്നേണ് മഴ തുള്ളിടും വല്ലാതൊന്നും പെയ്തിട്ടൊന്നുല്ല
ഇങ്ങള് മലപ്പുറംള്ളന്നെയാ
ആഹ് മലപ്പുറാണ്. ഭർത്താവ് ആഹ്
ഓല് ഉം ഭർത്ത് ആ ഓല് നാട്ടില് ണ്ടോല് ഇപ്പൊര് ഹോട്ടല് പ്ലാനില്ലപ്പൊ തൊടങ്ങിയൊന്ന് ക്ലച്ചാവ്ണെ വരെ ജസ്റ്റ് തൽക്കാലം ഒര് ഹോട്ടലിൽ കയറി ഇപ്പൊ നിക്കാണ്.
ഏഹ് സ്റ്റാഫായിട്ട് നിക്കേക്കാരം അതോ?
ക്കൺ നിക്കാ ഉം അട്ത്തൊരു വൈറ്ററാണിപ്പോ.
ആഹ്
ബിസിനസൊന്ന് ക്ലച്ചാണെ വെരെ അതെ അത്‌വാണം. ആഹ് ബിസിനസൊന്ന് എന്താറ്യാ സെറ്റായി തൊടങ്ങും. അവടെ മൂന്നാൾക്കാരാ.
ആ
ഉം ഞാൻ ചെറിയ മരോള. ഇവിടെ ഏഴ് ആൾക്കാരുണ്ട് ഇന്റെ വീട്ടില്
ആഹ വല്യ ഫാമിലിലല്ലേ?
എനിക്ക് താത്തീം ഒരു കാക്കി പിന്നെ അടിക്ക് നാല് ഹ് ആൾക്കാരാണ്.
ഏ അവരൊക്കെ പഠിക്ക അതോ ചെറിറ്റങ്ങളാ?
ആ വലയോള് ഡിഗ്രി സെക്കൻഡ് ഇയർ പിന്നെ മറ്റോൾ ഏഴാം ക്ലാസ്സിൽ അങ്ങനെ ഒരുത്തി ഈ കൊല്ലം എൽ കെ ജി ചേർന്നു. ഒരുത്തൻ ഒന്നാം ക്ലാസ്സില് അങ്ങന അങ്ങനെ, താത്താന്റെയും കാക്കാന്റെ കല്യാണം കഴിഞ്ഞ് ഓൽക്ക് രണ്ടാക്കും കുട്ടിളാണ്ട് ഉം ഉം
എല്ലാരും ഇപ്പൊ ആഹ വീരുന്നൊക്കെ വന്നാ നല്ല രസിക്കാരല്ലേ?
ഹാവൂ വിരുന്ന് ഓല് പോയിക്കഴിഞ്ഞാലാണ് പണി ഇന്നെലക്കെ ഇതവരെ ഇവിടെ ഇണ്ടായിനി.
ഇല്ല ലീവിനുണ്ടായിനോ?
ലീവന്ണ്ടായിനി പോലും പോയിട്ട് പോ ഓക്ക് നാല് മക്കളാ താത്താക്ക്.
ഹേ
ഒലണ് പോയിട്ട് അത് ഒരു ആ ഒച്ചപാട്‌ കൊറഞ്ഞിട്ട് എനിക്ക് ഒരു സുഖം കിട്ട ട്ട്ണില്ല.
ആഹ എല്ലാരും ഇണ്ടാവുമ്പോ രസാണ് പോയി കഴിഞ്ഞ പിന്നെ പെരെല് ആ അനക്കല്ലത്തെ അതുപോലെ ആഹ
ഇണ്ടായ അയിറ്റഎപ്പഴും ഒച്ചം ബഹളൊക്കെയാണ് എന്നാലും പോയി കഴിഞ്ഞാ ഒരു രസണ്ടാവൂല്ല.
കച്ചറുടലും അങ്ങനെയൊക്കെകാരം.
ഏ തത്തപ്പോ കാ കക്കാൻന്റെ പെണ്ണ്ങ്ങള് പ്രസയിച്ച് ഓല്‌പ്പോ ഓലെ വീട്ടില്ലപ്പലും കൂടി ഇല്ലായിട്ടൊരു സുഖല്ല.
ആഹ ഓലത്ര കുട്ടാള്ണ്ട് അന്റെ കാക്കക്ക്.
കാക്കക്ക് രണ്ട് കുട്ടികള് രണ്ടാമത്ത് ഇപ്പൊ പ്രസവം കഴിഞ്ഞ് പോല് അവിടെ അങ്ങനെ- ഹ്ഇപ്പൊ തൊണ്ണൂറ് കൊണ്ടരാനയ്ക്കണ്.
നാൽപത് കഴിഞ്ഞ് ഉം അവര് അവിടെതന്നെനി പ്രസവിച്ചെടുന്നത് അവിടെത്തന്നെയാ?
ആഹ പ്രസവിച്ചു ഓല്‌പ്രസവത്തിന്റെ സമയത്ത് കാക്ക ഇവിടണ്ടയിനി പിന്നെ ഓനെരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഓൻപോയി പിന്നെ ഓൽ ഈ മറ്റേ മമ്പാട് ഒരു പ്രസവാനന്ദര ശുശ്രൂഷ അവിടെ പോയി. കിടന്നീനീ നാല്പത് ദിവസം
ആഹ
അഹ് കഴിഞ്ഞിട്ട് ഓലെ വിട്ടക്കന്നെ പോയി ഇപ്പൊ തൊണ്ണൂറ് കഴിഞ്ഞ്
ആഹ അങ്ങനെ പോവുണ്ടോ?
കാരണം വെച്ചാ അവിടെട്ട കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോ വിറകൊക്കെ എടുക്കാൻ പേടിയാ
ആഹ
ഓല തീയിൽ കളിച്ചും അതും പെരും വിവൃതിയുള്ള കുട്ടികളും കൂടി ആവുമ്പോളേ-
ആഹ ആഹ, അപ്പൊനിക്കാൻ ആരാണ്ടാകുക ആരേലും ഏൽപ്പിക്ക-
ഒന്നല്ലെങ്കിന്റെ അവിടുത്തെ അമ്മ ഉണ്ടാവും ഹസ്ബൻറിന്റെമ്മ
ആഹ
അല്ലെങ്കി ഉമ്മച്ചിന്നെ ഉമ്മച്ചക്ക് പിന്നെ ഇവിടെ അടുത്ത് ഇവിടെ അടുത്ത തന്നെയാണ് പിന്നെമ്മച്ച സ്കൂളക്ക് പറഞ്ഞച്ചാണ്ട് പോന്നാ മതി
അതിയാ കഥങക് അവിടെ
ഉം
ഇപ്പ ഇവിടെയുണ്ടോ ഉപ്പ നാട്ടിലുണ്ടോ
ഇപ്പച്ചി ഇപ്പച്ചി ഉസ്താദാണ് അപ്പൊ ഇവിട ആ കൊച്ചിയിലായി ഇപ്രാവശ്യം കിട്ടിയേ
ഏ
എന്റെ ഹസ്ബന്റും ഉസ്താദ് ആണ് പക്ഷെ ഓല് പിന്നെ മദ്രസ പണിക്കും നിക്ക്ണില്ല വേറെ
ഓല് അതിമ്മന്നൊകെ വിട്ടോലാണ് ലേ ഉം എല്ലാരും ഒന്നും ഇപ്പോ അങ്ങനെ ആവുന്നില്ലല്ലോ
അതെ ഉം
അതിന്റെ ഫീൽഡ്തുടരണം എന്നുള്ളവരന്നെ പോകുള്ളൂ
ആദ്യം വിചാരിച്ചി ന്നു അങ്ങനൊക്കെ എന്തേലും ചെറിയ ജോലിയും ചെയ്തിട്ട്
ഉസ്തമാർക്ക് എന്താ ശമ്പളം കുറവല്ലേ
അതാണ് അതുകൊണ്ട് അതാണ് അവൽക്ക് മെയിൻ കാരണം ശമ്പളം കുറവ പിന്നെ ഓല് ഹൈദരാബാദേനു ഓല് ബിരുദെടുക്കാ വാണ്ടിട്ട് പോയിനത് അപ്പം അവിടുന്ന് ഇതിന്റെ കൂടെ തന്നെ ഒരു ലാംഗ്വേജ് പഠിക ല് നിർബന്ധ ഏതേലും ജർമ്മനോ അല്ലെങ്കിൽ സ്പാനിഷോ ഇറ്റാലിയനോ അങ്ങനൊക്കെ ഏതെലും ലാംഗ്വേജ് പഠിക്കൽ നിർബന്ധം അൻ്റെ കൂടെ- അ പോല ജർമ്മം പഠിച്ചീനി എന്നിട്ട് അവിടെ തന്നെ കുറച്ച് കാലം ജോലി ചെയ്തിന്നി പിന്നെ ആ ഫീൽട്ന്ന് വിട്ട് പോരാൻ അവൽക്ക് തോന്നുന്നില്ല അപ്പൊ പിന്നെ പിന്നെ ഇപ്പോ അവിട്ന്നേ തുടങ്ങിയ പൂതിയാണ് ഒരു ബിസിനസ് തൊ തുടങ്ങണം ഇവിടെത്തിയപ്പം പിന്നെ കല്യാണംകഴിഞ് നിക്കാഹ് കഴിഞ്ഞ് കുറച്ച് ആയപ്പോൾ അവിട്ന്ന് പോന്നു ഇവിടെബിസിനസ് തുടുങ്ങാൻ വേണ്ടിയിട്ട്
ആഹ് നിക്കാഹ് ആദിയെ കഴി
ങ്ങള്ൾ ആ അത് നിക്കാഹ് ഒന്നര കൊല്ല- നിന്നീനി നിക്കാഹ് കഴിഞ്ഞിട്ട്
പ്ലസ്ടു വരെ പഠിച്ചോ അതോ അതിന്റെ മേലെ പഠിച്ചോ
പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു കൊല്ലം ഞാൻ മോണ്ടിസോ റി ചെയ്ത്
ഒരു കൊല്ലം പോയിട്ടോളു അത് രണ്ട് കൊല്ലംല്ലേ
അല്ല ഒരുഅവിടെ ഒരു കൊല്ലത്തിന്റെ ആയിന്ന് ഉണ്ടായിണ്ട് അങ്ങനെ ഞാന് ഒരു ഇസ്ലാമിക് ആ ഉണ്ട്ണ്ട് അതുണ്ട്
അതിന് പോകാലല്ലെ പ്രസവ
പിന്നെ പ്രസവം കഴിഞ്ഞ് കുട്ടി വലുതായിട്ട് മാണം അത്ട്ക്കാന് അത്ട്ക്കാന് ജാരിച്ചിങ്ങനെ പിന്നെ എല്ലോട് ത്തും ലാംഗ്വേജ് പഠിക്കാൻ പറഞ്ഞ അപ്പൊ അന്നും ഈ ലാംഗ്വേജ് പഠിച്ചാ ഭയങ്ക സ്കോപ്പ് ആണല്ലോ
ആഹ് ആഹ് അങ്ങനെ ഉണ്ടല്ലോ ലാംഗ്വേജ് അങ്ങനെ എന്താ പൊതുവെ ആഹ് ഏഹ്
ആപ്പൊ ഓൺലൈൻ ആയിട്ടെന്നെ ഓലൊര് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർത്തി അവിടെ ഉള്ള ഓൽകറിയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടില്
ആഹ് അവിടെള്ളവരൊക്കെ എന്നിട്ട് അവിടുത്ത ഉപ്പയൊക്കെസ് താദാ
ഓ ഇപ്പ ഉസ്താദ് ആയിരുന്നു ഇപ്പ ആ ഫീൽഡ് വിട്ട് ഇപ്പൊ ഇപ്പ തന്നെ ബിസിനസ്സിക്ക് ഇറങ്ങിയേ
ഏ അതെവിടെ അവിടെത്തന്നെയാ
ആഹ് അവടെത്തന്നെ പ്പാ ഇപ്പ പണ്ടത്തെ ബിസിനെസ്സ്ക്കാരനാണ് പ്പം പിന്നെ കൊറെ അയ്ന് ശേഷാണ് ഈ ഏഹ് മിൽമന്റെ അങ്ങൻത്തെ കുറെ സംഭവങ്ങളൊക്കെ വന്നെ അപ്പൊ ഇപ്പാന്റെത് കൊർച്ചണ്ട് കൊർഞ്ഞിട്ടി. ന്നാലും അത്യാവശ്യം കൊഴപ്പല്ലാത്-
ന്നാ ശരി ന്നാല്-
ഓ ഓക്കെന്നാ പത്തിൻറ്റ് കഴിഞ്ല്ലേ- ഓക്കെ-